ഹലോ കേക്കാമോ
ഹലോ ആഹ്ആഹ് കേക്കുന്നുണ്ട്
കേക്കാമോ
ആഹ് കേക്കുന്നുണ്ട് അങ്ങോട്ട് കേൾക്കുന്നില്ലേ
ആഹ് എന്ത് ചെയ്യുവായിരുന്നു
ഹലോ റേഞ്ച് റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട
ഇല്ല റേഞ്ച് പ്രശ്നൊന്നും ഇല്ല എനിക്ക് കേൾക്കാം
ആഹ് ആഹ് അങ്ങോട്ട് കേ എന്താ ചെയ്യുന്നെ
ആഹ് ഓക്കെ ഏയ്
ഹലോ എന്താ ചെയ്യുന്ന വർ
പറഞ്ഞോളൂ കേക്കുന്നൊണ്ട്
വർക്ക് വല്ലതും ചെയ്യുന്നുണ്ടോ വർക്ക് വല്ലതും ചെയ്യുന്നുണ്ട് ഹൗസ്
ഇല്ല ഞാൻ പഠിക്കുവാ
അതെയോ ആഹ് ആഹ് ആഹ് അയ് ശെരി ഓക്കെ ആഹ് കഴിച്ചു അവിടെ കഴിച്ചോ
എന്താരുന്നു സ്പെഷ്യല്
ഇന്ന് ഒന്നുല്ല മീനായിരുന്നു പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുംല്ല അവിടെ എന്താ സ്പെഷ്യല്
ഇവിടെയും മീൻകറിയും തോരനും ഒക്കെ ആയിരുന്നു സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നു
ആഹ ആ് വെക്കേഷനൊക്കെ എങ്ങനെ
വെക്കേഷനൊക്കെ കൊഴപ്പില്ലാണ്ട് പോയി ഇപ്പം രണ്ടു മാസം പെട്ടന്നങ്ങ് പോയി
ആഹ രണ്ടു മാസം കഴിഞ്ഞത് അറിഞ്ഞിട്ടില്ലല്ലേ
ആഹ് അതെ ഏഹ് സാധാരണ കോളേജിലൊക്കെ പോകുന്ന ദിവസം മാസമാണെങ്കിൽ നേരം എടുത്താലും ടൈം പോകത്തില്ലായിരുന്നു ഇപ്പ രണ്ട മാസംക്കെ പെട്ടന്ന് പോയി
അതെ അതെ അതെ അതന്നെ ഉം ടൈമ പോയത് അറിഞ്ഞിട്ടെ ഇല്ല ഇവിടെ അങ്ങനെ തന്നെ കുട്ടികൾക്കൊക്കെ
അവിടെ കുഞ്ഞുവാവ ഉണ്ടോ
ആഹ് ഉണ്ട്ണ്ട് പിന്നെ വേറെന്തരു വെക്കേഷനൊക്കെ ആയിട്ട് എവിടെങ്കിലും പോയോ
വെക്കേഷനായിട്ട് കാസർഗോഡ് പോയാരുന്നു എന്റെ റിലേറ്റീവ്സിന്റെ വീട് അവിടെണ്ട് അപ്പൊ അപ്പൊ കാസർഗോഡ് പോയാരുന്നു
ആഹ് ആഹ്
അവിടെ അവിടെ എത്ര കൊ കുഞ്ഞു കൊച്ചുങ്ങളാണോ അതൊ സ്കൂളിൽ പോകുന്നവരുണ്ടോ
ആഹ് സ്കൂളി പോന്നവരുണ്ട് കുച്ച കുഞ്ഞുണ്ട് ചെറുതുണ്ട് ആ ഒരാള് ആറാം ക്ലാസ്സിലാണ് ഏ ആറാം ക്ലാസ്സിലാണ് ഒരാള് മൂന്നാം ക്ലാസ്സിലാണ് പിന്നെ ചെറുത് ചെറിയ കുട്ടിയാണ് രണ്ടു വയസ്സ്
ഓ അപ്പൊ ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കുന്നതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നോ
ഇല്ല ഇല്ല വാങ്ങിട്ടില്ല ഇനി വാങ്ങണം ഇനി പെരുന്നാള് ഒക്കെ ആയില്ലേ അപ്പൊ അതിന്റെ തെരക്കും സ്കൂള് തുറക്കലും ഒക്കെ കൂടെയാണ്
പെരുന്നാള് ഇരുപത്തി ആറാണോ ഇരുപത്തേഴ് ആണോ
ഇരുപത്തി ഏഴാംന്നാ തോന്നുന്നത് ഇരുപത്ത ഏഴാം തീയന്ന് തോന്നുന്നുണ്ട് പിന്നെ അതിന്റെള്ള ഞങ്ങക്ക് ഏഹ്
ആഹ പറഞ്ഞോ
ഒരു കല്യാണ ഉണ്ട് അപ്പൊ അത് കാസർഗോഡാണ് അതിന്റെ ഡ്ര ഡ്രസ്സ് എടുക്കലും കൊല്ല എല്ലാതും കൂടി ഒരു തെരക്കാണ് അങ്ങോട്ടൊക്കെ മഴ ഉണ്ടോ
ഇവിടെ ഈ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഇപ്പം കൊറച്ച് വെയിൽ കാണുന്നുണ്ട് അവിടെയോ
ആഹ് ഇവിടെ അതെന്നെ സെയിം എ മഴ ഉണ്ടായിരുന്നു പ്പം കൊർച്ചൊക്കെ വെയില് കാണുന്നുണ്ട്
ആഹ് ആഹ് അപ്പൊ കൊ കൊച്ചുങ്ങക്ക് സ്കൂള് പോവാൻ കേട്ടില്ല
കാരണം വെയിലായപ്പം നമ്മക്ക് പൊർത്തെർങ്ങാൻ പറ്റാത്തൊരവസ്തേർന്നു അത്രേം ചൂടല്ലേർന്നോ
ആണെങ്കി ഭയങ്കര വെയിൽ മഴേണെങ്കി ഭയങ്കര മഴ
അത് അതെ അതെ ഉം നല്ല വെയിലായിരുന്നു ഇപ്പം എടക്കൊക്കെ മഴ പെയ്യുന്ന കാരണം ചെറ്യോര് ആശ്വാസം ണ്ടല്ലോ
പ്പം കൊറേ ദിവസം കൊണ്ട് അടുപ്പിച്ച് നല്ല മഴയുണ്ടായിരുന്നു ഇന്നാണ് കൊർച്ച് വെയിൽ കാണുന്നെ പിന്ന് കൊറേ തുണികളൊക്കെ കഴുകിയിടാനൊക്കെ പറ്റി
ആഹ് ഇങ്ങോട്ടൊന്നും അങ്ങനല്ല നല്ല മഴയൊന്നുംല്ല ന്നാലും ചെറ്യെ ചെറ്യെ മഴ അങ്ങനെ നല്ല ചൂടുണ്ട് ക്ഷെ മുമ്പത്തെ അപേക്ഷിച്ച് ചൂറ് പോ ചൂട് കൊർച്ച് കൊറവാണെന്ന് മാത്രം
ആണല്ലേ ഇത് അങ്ങോട്ടാണോ വടക്കോട്ടാണോ വീട്
അതെ അതെ ആഹ് ആഹ് ആഹ്
ഇവിടെ പക്ഷെ ഇങ്ങനെ എടക്കെടക് ക്ക് മഴ പെയ്യും. നിക്ക്യും. അങ്ങനെ ആയിരുന്നു ഇപ്പൊ കൊറേ ദിവസായിട്ട്. ഇന്നാണ് കൊറ്ച്ച് വെയില് കാണുന്നെ.
ആ അതെല്ലേ. ആഹ്
അപ്പൊ പെരുന്നാളായിട്ട് അവിടെ എന്തൊക്കെ പരിപാടികള്.
പെരുന്നാളായിറ്റ് എവിടേലൊക്കെ പോവണംന്നൊക്കെ ഇണ്ട്. ഇനി സ്കൂള് തൊർക്ക്ണെ കാരണം എന്തേലും. ഊട്ടി, അങ്ങനെ കൊർച്ച് ലോങ്ങ് ട്രിപ്പൊക്കെ പ്ലാന്ണ്ട്.
ണല്ലേ. പെരുന്നാള്ന് എന്തൊക്കെ സ്പെഷ്യലുണ്ടാക്കുന്നേ അവ്ടെ.
പെരുന്നാളിന് സ്പെഷ്യല് മന്തി, ഏ ബിരിയാണി, അങ്ങനെ
ആഹ്
ഉം. കഴിഞ്ഞ പെരുന്നാളിന് മന്തിയേർന്നു ഇണ്ടാക്കിയത്. ചിക്കൻ മന്തിയേര്ന്നു. ഈ പ്രാവശ്യം എന്താണെന്ന് കൺഫോമായിട്ടില്ല.
വീട്ടിലെ എല്ലാരും കൂടി ഉണ്ടാക്കോ. അതോ ഓർഡറയ്യ്വാണൊ.
ആ ഓർഡ്രയ്യലല്ല. ഞാൻ ഇണ്ടാക്കും. വീട്ടില് വീട്ടില് ഞാനും കുട്ട്യേളും മാ തനിച്ചാണ് ഇള്ളത്. അപ്പം ഓർഡ്രയ്യാറില്ലന്നിനും. ഫംഗ്ഷനൊക്കെ ഇണ്ടെങ്കില് ഓർഡ്രെയ്യും. വീട്ടില് എന്തേലും പരിപാട്യളൊക്കെ നടത്താണെങ്കില്. എല്ലാരും പെരുന്നാളൊക്കാവുമ്പോ എല്ലാരും വര്ന്ണ്ട് ഇന്നൊക്കെ പറഞ്ഞാല് ഓർഡ്രെയ്യും. ഞങ്ങള് മാത്രാവുമ്പോ ഓർഡ്രയ്യാറില്ല. ഇണ്ടാക്കും.
ആ ആ. അപ്പ ഇപ്രാവശ്യത്തെ പെരുന്നാളിന് എല്ലാരു ഒക്കെ വരുന്ന്ണ്ടോ.
അറീല അങ്ങനെ ഒറപ്പായിട്ടില്ല. ഹസ്ബന്റിന്റെ ജേഷ്ഠനും വൈഫൊക്കെ ഹജ്ജിന് പോയതാണ്.
ആഹ്.
അപ്പ ഇഞ് ആ വീട്ടിലാരും ഇല്ല.
ആ ഓക്കെ ഓക്കെ.
ഉം. പിന്നെ എന്ത പെര്ന്നാൾഡ്ര എന്താപ്പ പറയാ. പർഞൊ. ഉം.
ഇവടെ ഇവിടെ പെരുന്നാളായിട്ട് ഇപ്പം അട് അടുത്തുള്ള ഒക്കെ. താത്തമാര്ക്ക് വിളിക്കും ഫുഡൊക്കെ കഴിക്കാൻ. അങ്ങനൊക്കെ ഇവിട്ത്തെ പെരുന്നാള്.
ആഹ് ആഹ്. ആ അങ്ങനെ ഇണ്ട്. ഞങ്ങളെ അട്ത്തെ വീട്ടിലൊക്കെ. ഏഹ് പായസം വെച്ചാ ഞങ്ങള് അടുത്ത വീട്ടില് കൊണ്ടോയി കൊട്ക്കും. അതേപോലെ വിഷു ഓണോക്കെ ഇണ്ടാവൊല്ലോ. അപ്പൊ സദ്യ കഴിക്കാൻ. സദ്യ ആ സദ്യ ഇണ്ടാക്കിട്ട് ഞങ്ങള് ഇങ്ങട്ട് കൊണ്ട് കൊണ്ടന്ന് തരും. പായസം കൊണ്ടന്ന് തരും. അങ്ങനെ ഞങ്ങള് അയൽവാസ്യേള് അങ്ങട്ടു ഇങ്ങട്ടൊക്കെ. കൊണ്ടയി കൊടുക്കും. അവരിങ്ങട്ട് വരും. ഞങ്ങളങ്ങോട്ട് പോവും. അങ്ങനെയൊക്കെ.
ആ ഇവിടെ അതുപോലെ തന്നെ. ബിരിയാ ഉച്ചയൊക്കാവാറാവുമ്പോ വന്ന് വിളിക്കും. വന്ന് കഴിക്കാൻ വേണ്ടിട്ട്.
ആഹ് ആഹ്. അങ്ങൻതന്നേണ് ഞങ്ങളും. പിന്ന അവിടെ പൂരങ്ങള് അങ്ങനെ ക്കെ ഇണ്ടോ.
പൂരങ്ങള് ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ഉത്സവൊക്കെ എടക്ക് വെച്ച് ട്ടുണ്ടായിരുന്നു.
ആ ആ. ഞങ്ങളങ്ങോട്ട് കാളവേല - - ആ ആ. കേട്ട്ട്ട്ണ്ട് പിന്നെ എന്താണ് കാളവേല അതൊക്കെ കേട്ടിട്ടുണ്ടോ.
കാളവേല ഇവിടെ അങ്ങനുള്ള പരിപാടികളൊന്നും ഇല്ല.
ആ ആ. ഇവിടെ ഭയങ്കര പൂ ഈ ഒരു രണ്ടു മാസം ഭ പൂരത്തിന്റെ മാസാണ്. ഈ മാസത്തോട് കൂടി കഴിഞ്ഞു തോന്ന്ണ്. പൂരങ്ങളൊക്കെ ഭയങ്കര പരിപാടി ആയിരിക്കും ഭയങ്കര ആഘോഷം ങ്ങളാണ്.
ആ ഇവടെയും പൂരങ്ങളൊക്കെണ്ട് കാളവേല അങ്ങനെയുള്ള എല കുതിരെടു പ്പ് അതുപോൽത്തെ ഉത്സവങ്ങളാണ്
ആ വേഷം കെട്ടല് അങ്ങനെ കേറ്യൊ വേഷം അങ്ങനൊക്കെയാണ് ഇങ്ങോട്ടൊക്കെ ഏഹ്
ആഹ് അല്ല ഏതാ ജില്ല
ഞങ്ങള് പാലക്കാടാണ്
ഓ പാലക്കാട് പാല ക്കാടല്ലേ ഏഹ് മറ്റേ കൊറെ വയലൊക്കുള്ള സ്ഥല ഉള്ളെ കൊല്ലം കൊ കൊല്ലംങ്കോടല്ലേ
കൊല്ലംങ്കോ പാലക്കാട് മൊത്തൊര് എന്താണീ പാടങ്ങളാണ് നെൽകൃഷി അതൊക്കെണ് പച്ചപ്പ് നെറഞ്ഞൊര് ഗ്രാമാണ് പാലക്കാട് പറെന്നത് ഞങ്ങള് നിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഏഹ് കാണാൻ നല്ല രസാണ് പാലക്കാട്
ആണ് ഞാന് മറ്റേ വീഡിയോസിലും റീൽസിലൊക്കെ കാണുമ്പം എനിക്ക് വരാൻ വേണ്ടീട്ട് ആഗ്രഹുള്ള സ്ഥലവാ
ആഹ് അങ്ങനെ തന്നേണ് ആ കൊല്ലംങ്കോൾ പാലക്കാട് ഭാഗോക്കെ അങ്ങനെതന്നേണ്
പിന്നെ കൊറെ നമ്മുടെ പഴയ ടൈപ്പ് നല്ല സിനിമകളിലൊക്കെ കാണുന്ന പോൽത്തെ മറ്റ് കടകളൊ ക്കില്ലേ
ആ അതെ അതെ അതന്നെ എന്റെ എന്റെ നാട് കോഴിക്കോട് ജില്ലയാണ് പക്ഷെ ഇങ്ങോട്ടെനിക്കൊരു അത്ഭുതായിട്ട് തോന്നും ഈ പാലക്കാട് ജില്ലേൽ വന്നപ്പോയെ ഒര് ന്താ ഭയങ്കര രസാണ് പാടങ്ങൾ ഈ കൃഷി നെൽകൃഷ്യോക്കെ ചെയ്യുന്നത് പാലക്കാടാണല്ലോ
ആ അതാണല്ലേ നേരത്തെ പറഞ്ഞത് ചൂടാണെന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാടല്ലേ
അതെ അതെ ഭയങ്കര ചൂടാണ് ഭയങ്കര ഞാൻ ന്റെ വീട്ടിലൊക്കെ പോയിട്ട ഇന്ക്കൊരാശ്വാസം കിട്ടിയത് അത്രയും ചൂടായിരുന്നു ഈ ഒരു രണ്ടു മാസം ഭയങ്കര ചൂടായിരുന്നു ഇപ്പഴും ഞാൻ പറഞ്ഞിലേ മഴ പെയ്തിട്ടും ഉം മഴ പെയ്തിട്ടും അങ്ങനെ ഒരു ചെറി ചൂടിന് ഒരാശ്വാസണ്ട് എന്താ എന്നാലും വെയില് വെയിലൊർച്ച നല്ല ചൂടെന്നേണ്
എന്റെ കോളേജില് ര ണ്ട് മൂന്ന് കൂട്ടാരികള് ഇതുപോലെ പാലക്കാടാണ് ചിറ്റൂര് അവിടെക്ക ഒള്ളതാണ്
ആഹ് ആഹ്
പ്പൊ അവരിങ്ങനെ പാലക്കാടത്ത് ഞാൻ ഹോസ്റ്റൽലല്ല അവര് ഹോസ്റ്റൽലാണ്
ആഹ് ആഹ്
അപ്പവര് പാലക്കാടത്തെ ഇതുപോൽത്തെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട് പിന്നെ ഈയിടക്കെന്തോ കൽപ്പാത്തിരേതം അതെവിടെയാണ് പാലക്കാടാണോ?
ഏത് എന്താണ്?
കൽപ്പാത്തി ഉത്സവോ രഥോ അങ്ങനെ എന്തോ കേട്ടിട്ടുണ്ട് ഇവര് പറയുന്നത്
അതറിയില്ല അത് പാലക്കാടായിരിക്കും പക്ഷെ ഞാന് ഞങ്ങള് പാലക്കാട്ന്നർഞ്ഞാല് കൊറെ മലപ്പുറം ജില്ല കഴിഞ്ഞ് ഉടനെ ഉള്ളതാണ് അ അപ്പൊ അങ്ങോട്ടന്നറിയില്ല പാലക്കാട് അങ്ങോട്ട് കുറെ സ്ഥലങ്ങളുണ്ടാവും എനിക്കറിയില്ല
ആഹ് ആഹ് അപ്പൊ അതിനെയൊക്കെ പറ്റിട്ട് ഇങ്ങനെ പറയാറൊക്കെ ഉണ്ട്
ആഹ് ഇവിടത്തെ പ്രത്യേകത അതാണ് കാളവേല പിന്നെ അതേപോലെ തൃശൂർ പൂരം പിന്നെ മറ്റേതൊക്കെ കേട്ട് പട്ടാമ്പിപൂരൊക്കെ കേട്ടിട്ടുണ്ടോ
ആഹ് തൃശ്ശൂർ പൂരം കേട്ടിട്ടുണ്ട്
ആഹ് അതൊക്കെ ഞ ഞങ്ങക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് ഏകദേശവൊക്കെ തൃശൂർ പൂരം അതേപോലെ പോലെ പോലെ തന്നെ പട്ടാമ്പി പൂരം പട്ടാമ്പിയൊക്കെ തന്നെ കേരളീയോത്സവം എന്നൊക്കെ തന്നെ പറയാം അത്രയും ആനകള് അങ്ങനെ നൂറ് ആന അങ്ങനെയൊക്കെ ഉണ്ടാവും ഭയങ്കര ഉം ഭയങ്കര പരിപാടിയാണ് നാട് ഫുള്ള് നമ്മുക്കൊരു ആഘോഷാണ് അന്ന്
ആഹ് പട്ടാമ്പിപൂരത്തിന് ഞാന് മറ്റേ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു ഈ ഇട
ആഹ് ആഹ് യൂട്യൂബിലൊക്കെ നോക്കിയാ അറിയാം പട്ടാമ്പി നേർച്ചാന്ന്
ആഹ് ആഹ്
ആഹ് തൃശൂർ പൂരോന്ന് പറയും പട്ടാമ്പി നേർച്ചാന്നും പറയും
തൃശ്ശൂർ പൂരം ആഹ് ഞാൻ ഇപ്പോ ഇതുവരെയും പൂരം കാണാൻ വന്നിട്ടില്ല പക്ഷെ അമ്പലത്തിൽ വടക്കുനാഥ ക്ഷേത്ര ത്തിലും അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിലും കുറച്ച് തവണയൊക്കെ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ട്
ആഹ് ആഹ് ഈ ഏ ഇങ്ങോട്ടിത് ഞാൻ ഫസ്റ്റായിട്ട് എനിക്കൊരു അത്ഭുതായിട്ട് തോന്നിയിട്ടുണ്ട് ഇവിടുത്തെ പൂരങ്ങളൊക്കെ കാണുമ്പോ ഏ ഭയങ്കര ഈ റോഡ്‌ ഭയങ്കര രസാണ് വെടിക്കെട്ടും പിന്നെ അതേപോലെ വേഷങ്ങള് അത് പോലെ കാളേനെയൊക്കെ പറഞ്ഞാല് ഇങ്ങനെ ഒറിജിനൽ കാളയല്ല ഈ പ്രതിമ കാളേന്റെ പ്രതിമ ഉണ്ടാക്കിയിട്ട് രൂപം ഉണ്ടാക്കിയിട്ട് അത് പിന്നെ ഡി ജെയും പിന്നെ ഭയങ്കര ലൈറ്റും ഭയങ്കര ആഘോഷവാണ്
ആണല്ലേ ഒരു തവണ പട്ടാമ്പി പൂരത്തിന് കൂടാൻ ശ്രമിക്കാം
ആഹ് ഓക്കെ വന്നാ ഈ ഏ ഭയങ്കര നമ്മൾക്ക് നഷ്ടാവൂല അത് കണ്ടാല് അത്രയും ഭംഗിയാണ് റോഡൊക്കെ രണ്ട് ആ രണ്ട് ദിവസം ആഹ് റോഡൊക്കെ ബ്ലോക്കാണ് വണ്ടി ഒരു വണ്ടിയും കടത്തി വിടൂല ഒരു വണ്ടിയും കടത്തി വിടൂല ആഹ് ഒരു മാസം മുന്നേ തുടങ്ങും അതിന്റെ ആരവങ്ങളൊക്കെ
അപ്പൊ ശരി
ആഹ് ഓക്കെ ഓക്കെ